ആഹ് എടുക്കുന?
കേൾക്കുണണ്ട് ആഹ്.
ആഹ് പറ എന്തൊക്കെ. രാവില തന്നെ നല്ല പണിയ ദോശ. ന്ന് അപ്പോ കറി കുക്കറിൽ ഇട്ടകണ് അരിയാരകാൻ പിന്നെ അതിന്റെ സൗണ്ട്.
ഏ ഒച്ചപ്പാട്ണ്ടായ നമുക്ക് കിളക്കൂല് സംസാരിക്കുന്ന്.
ആഹ് ആഹ്.
ഉം മോൾക്ക് മദ്രസുണ്ട് ഏയരക്കാണ് അവളെ വിളിക്ക കണ്ട് ആ അങ്ങനെയൊക്കെയള്ള.
മോനെ എഹ് മോനെ വിളിച്ചിട്ട് ചായ ഉണ്ടായികൊടുക്കാതെ ഒരു അഞ്ച്മിനിറ്റ് വരെ.
ആഹ് ആഹ് രാവിലെ ആവുമ്പോ പിന്നെ അങ്ങനത്തെ ച്ചുറ്റുപാടങ്ങളൊക്കെ ഉണ്ടാവും.
ആറെ മുക്കാലിന് വണ്ടി വരും പറേ.
അല്ല അത് മദർസുക്കോ വണ്ടിക്കാ പോലെ?
ആഹ് ഒക്ക വണ്ടിക്ക് തന്നെ മദ്രസക്കു സ്കൂക്കും ഒക്കെ ഇവട വണ്ടിക്കന്നെ പോണ്.
അല്ല അതെന്താ ലോങ്ങാണോ?
കൊറച്ചൊക്കെ പോവാണ്ട്. ഇ നായ്ക്കള ശല്യം ഇതൊക്കെ ആയിട്ട് ഒരു കൂറി അങ്ങനെ വണ്ടി ആക്കിയതാ. പിന്നെ മുടക്കിയിട്ടില്ല. പിന്നെ വണ്ടി തന്നെ പ്രവശ്യങ്ങള് വണ്ടി വേണ്ടാനൊക്കെ വെച്ചതരുന്നു സെയ് ക്കിൾ മ പറഞ്ഞയക്കാൻ വേണ്ടിട്ട് നിന്നു അപ്പൊ കൊറച്ച ദിവസം പറഞ്ഞയച്ചു. അപ്പൊ ഇവിടറെ പെൺകുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ടേ ഓല പെര സ് സായന വിളിച്ചിട്ട് സൈക്കിളമാല്. നടന്ന് വരുന്ന കുട്ടികളെ പറ്റൂല അങ് പറയണം. വണ്ടിൽന്നെ കറണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ഇഷ്യൂ ആക്കി അതില് പിന്നെ അങ്ങനെ വണ്ടിൽന്നെ ആക്കി. ഉസ്താദ്ന് ആര് നടന്ന വരാനും സൈക്കമ വരാനും പറ്റു
ആഹ് പറ്റൂല ആഹ്.
അപ്പൊ പിന്നെ വണ്ടി വണ്ടിന്നെ. കു മുന്നൂറ്റി അമ്പത് രൂപ എടുക്കണേ ഈ മാസം വണ്ടിക്ക്.
അതാണ്പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പൈസവും
പൈസവും കൊറച്ചീച്ചാ കൊറച്ചീച്ചാ കൊറച്ചീച്ചാ ആണെങ്കിലും ഒരു കൊല്ലത്തിന് എത്രഉർപ്പവേണന്നെചീട്ടാ
ആഹ്
ആൾക്കാർക്ക് അതറിയില്ലല്ലോ?
ആഹ് ശരിയാ
ഒന്നും രണ്ടും കുട്ടികൾ മാത്രമാകുമ്പോ വണ്ടി കിട്ട്ണ്ല്ല അപ്പോഒല് എല്ലാരും കൂടി ആയാല് വണ്ടിക്കാരും കിട്ടുള്ളൂ അപ്പോലങ്ങനെ ഒരു പണിയാന്നു.
ആ പിന്നെ എന്താണ് നമ്മള് മാസം. പെട്ടെന്നാവും നമ്മള് പൈസ ഒന്ന് കൊടുത്ത് തിരിഞ്ഞിട്ടുള്ളൂ അപ്പോ.
തീർന്നേൻ മുമ്പാവും. ഇപ്പ ഇന്നലെ സ്കൂക്ക് മുന്നൂറ്റിറ ഇരുപതും മദ്രസക്ക് മുന്നൂറ്റി അമ്പതും സ്. സ്കൂൾക്കാ ഒരുപാട് പോവാന് പക്ഷെ അവിട്ക്ക് മുന്നൂറ്റി ഇരുപത് മതി ഒരുപാട് പത്തു കുട്ടികളുള്ളല്ലേ വലിയ വേനല്ലേ ഇത് കൊറച്ച് കുട്ടികളിച്ച കൊണ്ടുപോവല്ലേ അപ്പൊ മുന്നൂറ്റി അമ്പത് വേണം അങ്ങനെയൊക്കെ
അതായ പൈസക്ക് പൈസ തന്നെ വേണം
ഉം അതന്നെയന്ന് അങ്ങനെ ഇപ്പൊ ഒര് ഒരാളൊക്കെ ഒറ്റക്കൊളെന്ങ്കിൽ നമുക്ക് കുഴപ്പല്ല ഒരാളൊ ഒറ്റക്കൊള്ളക്കിൽ നമുക്ക് കൊഴപ്പല്ല രണ്ടും മൂന്നും നാലും ആൾക്കൊ ക്കെ ഒരേ പോലെ പോവാ പറഞ്ഞാ
ശരിയാണ്
നമ്മളെ കൊണ്ട് എത്ത്ല്ലേ? ഗവൺമെന്റ് സ്കൂ ക്കെ നമ്മളെ മക്കളെ ഇവിടെന്ന് വശി
മക്കളെ ആഹ് നല്ല പൈസാണ് ആഹ് എല്ലാറ്റിനും പൈസ ഉള്ള എല്ലേ ആഔശ്യത്തിനും
എല്ലാ
ഉം ഇവിടെ ഇവരെഇപ്പ ഇങ്ങനെ ചീത്ത തെറി ഞാ പറയു എന്താ കാട്ട്ന്ന് നമ്മള ഒരാൾക്ക് മക്കക്ക് മാത്രല്ലല്ല എല്ലാര്ക്കുള്ള ത് ന്നെല്ലെ ആഹ്..
എല്ലാരും പോമ്പോ അമ്മളെ മക്കളെ മാ ക മക്കണാക്കാനും പറ്റൂലല്ലോ അപ്പൊ മക്കക്ക് അത് ഒരെടങ്ങേറാ. നലെ പിന്നെ വം കരഞ്ഞിട്ടു ഇതായിട്ട് ന്നലെ ഓനെട്ത്ത് നടക്കന്നെന്ന് പണി. അപ്പൊ പിന്നെ..
ഉം
ഫോൺ വിളിക്കാനൊന്നും പറ്റൂല്ല
പിന്നെ ചെറിയ മക്കള്ണ്ടാവുമ്പോ അത് ചെലവ് വേറെം വാണോ. ഹോസ്പിറ്റൽക് വും അവർക്ക് വയ്യാതായാല് ആ അവർക്ക് വയ്യാതായാല്
ഇന്നലെ രാത്രി തൊടങ്ങിക്ക്ണ് സൗണ്ടേ. സൗണ്ട് പോണ പോല ണ്ട് ന്റെ അപ്പൊ ആഹ അയില് അ എന്താ പറയാ മിനിഞ്ഞാന്ന് വന് കുത്തിവെക്കാ കൊണ്ടോമ്പോ കുളിച്ച പാ ടാ വെയിലത്ത് പോയി അതാ തോന്നുന്നുണ്ട്.
മ് ഹ് ആ എനിക്കുണ്ടാൽണ്ട് എടീല് പ്രശ്നം ണ്ടാവൽണ്ട്.
ആആ ഹ്.. ക്ക് ങ്ങനെ സൗണ്ടിന്റെ പ്രശ്നോന്നും ഉണ്ടാകലില്ല തൊണ്ട വേദന അങ്ങനെന്നും ണ്ടാവൂല. എപ്പഴെലും ഒരു പനി പനിക്കും അതൊ ഒന്നൊന്നര പനി കാര ല്ലാതെ കൊയപ്പൊന്നുണ്ടാലി ല്ല ഇന്ന് പ്പൊ ഒച്ച ങ്ങനെടറീട്ടെ ചോറൊക്കെ ഇപ്പ തന്നെ വെക്കു കുട്ടിള് കൊണ്ടോവോ ചോറ് കൊണ്ടുപോ
ഇല്ല ചോറ് എന്താണ് മോള് അധികം കൊണ്ടവല് കടിയാ.
ആഹ്.
ആഹ് ചായക്കടിയ കൊണ്ടോവല്.
ചായക്കടി നാലു ഇപ്പ ഇന്ന്ഞ്ഞ് എന്താ പറയാ ചോറ്ണ്ട് നല്ല രീന്റെ ചോറ് വെച്ച്ണ്ട് അപ്പോ പിന്നെ
ആ അതെ ഉം. ആഹ അങ്ങനെ ആവുമ്പോ പിന്നെ എന്താണ് ഞമ്മക്ക് അതന്നാണ്ട് കൊടുത്തയച്ചാ മതി. ഉ ആഹ ആ അതന്നെ ഉം..
ഉം പിന്നെ കടിയും എന്ത് പുട്ട്ണ്ടാക്കാച്ചിട്ടാണ്.
ആ അതെ മ് ഇനിക്കൂണ്ട് മീന് ഫ്രിഡ്ജില് ഞാന് പൊർത്ത്കെട്തെച്ച് ക്ണ് ഐസാപോ മുറിക്കാ മടി.
മീനി അങ്ങ് പിന്നെ അന്നാന്ന് വരുമ്പോ വാങ്ങ ഫ്രിഡ്ജില് വെക്കൂല? അപ്പൊക്കെ അപ്പക്കെ ചെലവാകും ആഹ ആ തലി ശെരിക് തലി പ്പൊ മാങ്ങിച്ച മതി നാളെ ക്ക്ള്ളെ ന്ന മീ വെരുമ്പതിനെ പണിര്ന്നു മീന് കാ തിരുന്നിട്ട് നേരംമ്പോവു.
ശരിയാണ് ഉം..
ഉം അങ്ങനെ. മീൻ കറി വെകോലോ കൂട്ടാകറി വെച്ചിട്ട് മീൻ പൊരിക്കാന.?
ആഹ് ആ..
മ് ക് നൽത്തെ കൂട്ടാകറി ഇരിക്ണ്ട് ഇപ്പൊ മീൻകിട്ടിയക്കട് വർക്കാ
ആ അതെ ഇവിടെ എന്നും ഓരോരോ സാധനം ബാക്കിയാണ് ന്നിട്ട് ഇവര് ഇവ ഇന്റെ മൊ മൊ മ ക്കളെ എങ്ങനെ ചാ സ്കൂൾട്ട് വന്നാ ചോർന്നു.
ചോറുന്നു ആ പിന്നെ വൈന്നേരത്തെ ക്ന്നത് കഴിക്കൂല അത് ന്നെണ്. ഒരു നേരം തന്നെ മക്കകോ വു മ് പിന്നെ ങ്ങനെ എല്ലാര്ക്കു വെറി തിന്നാ കിട്ടല്ലേ ബേക്കറി ആയിറ്റും അതായിറ്റൊക്കെ.
ആഹ
ആണേ മറ്റേത് എന്ന് പറഞ്ഞ വിശിക്കും ചോറ് തിന്നാലും പിന്നേം ചോറ് തിന്നും നമ്മളൊക്കെ
പിനൊ ഉസ്കൂള് വിട്ട് വന്നാല് കൂടുതലും ചായാവും കുടിക്കല്. ചായിം കടിം അയിന് പിന്നെ നല്ല കടി ഒക്കെ വേണം. ആ നല്ല വിഷപ്പെടുള്ളൂ, ഇന്റെ മക്കള ആദ്യേ പിന്നെ ശീലയിക്ക്ണ് അവൽക്ക് ചോറ് തിന്ന്
ചോറ് തിന്ന് ശീലാക്കിയാ മതിന്ന് എല്ലാരും പറിം. ഇന്നോടും പറിം. കുട്ടിയോൾക്ക് വൈന്നേരത്ത് ചോറ് കൊടുത്ത് ശീലക്കിയാ മതി സ്കൂൾ വിട്ട് വരുമ്പോ നേരത്തെ. മോള് കഴിക്കുപ്പൊ നല്ല കൂട്ടാനൊക്കെ ഉണ്ടെങ്കി അവള് കഴി ക്കും അല്ല ചോറ് ആ. അതി കൊണ്ടോണതി കൊ- ച്ച് കൊണ്ടോകല്ലെള്ളൂ, അത് അവർക്ക് ഒന്നും ആവൂ ല്ല. തോനെ ക്ക്യാ അവർക്ക് കഴിക്കാൻ വേണ്ടാനു അവിടുന്ന് ആ നേരത്ത്. അങ്ങനെ- ഇന്നട്ട് പ്പൊ വന്നാ എന്തേലും ഉണ്ടോയ്ച്
ആഹ്‌ വരല്. ഉസ്കൂൾട്ട് വരുമ്പോ ഓൽക്ക് നല്ലൊരു വെശപ്പാണ്. ഇസ്കൂൾന്ന് വരില്ലെ, ഇന്റെ മോള് ഇന്നലെ അതെ പോലെ നേ ചോറ് ആണ് കൊണോയത്, മിഞ്ഞാന്ന് നെയ്ച്ചോറ് വെച്ച് കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടേര്ന്ന്, അത് കുക്കറിലി്ട്ട് ചൂടാ ക്കി കൊട്ത്ത്. അതോൺ ചിക്കൻ കറിം കൂടി കൊണ്ടോയി. അപ്പം ഇന്നോട് പറിയാണ്. ഞാൻ ചോയിച്ച് എന്താണ് ഇൻക്ക് ക് പേടിയേനി ഇനി കേടെരോ ന്ന്‌ള്ള. കുട്ടിയള് അടച്ച് കൊണ്ടോണതല്ലേ. അപ്പൊ കേടൊന്നും വന്നിട്ടില്ല, നല്ല ചോറ് തന്നെ ആണ് നല്ലരിന്റെ. ആഹ് കുക്കറിലിട്ട് ആഹ് അത് ശരി ആണ്, ആ ആ. അപ്പൊ എന്നോടറഞ്ഞ് കേ ടൊന്നു വന്നിട്ടില്ല ഞാന് കൊട്ടി അപ്പ തിന്നാതെ കൊട്ടിക്ണോയ്‌ച്. ഏ എ കൊട്ടാനൊന്നും പറ്റൂല ചീത്ത പറിംന്ന് പറഞ് ആദ്യം സ്കൂളടക്കി അടുത്തൊക്കെ പശു ഉള്ളത് കൊണ്ട് ത് എല്ലാരും ബക്കറ്റ് കൊടന്ന് വക്കും. ഇന്നിട്ട് ഈ മക്കള് സ്കൂളീന്ന് ചോറ് വാങ്ങിട്ട ട്ട് തിന്നാത ആ ബക്കറ്റി കൊണ്ടോയി കൊട്ടും. ഇപ്പൊ അതും ഒഴിവാക്കിക്ക്ണു അപ്പള് ഈ മക്കള് ബക്കറ്റ് വേം കാണുമ്പം വേം കൊണ്ടയി കൊട്ടും.
കൊട്ടും, ഇനിയിപ്പോ വേസ്റ്റിടാൻ സ്ഥലം വല്ലാതില്ലാത്തൊണ്ട് പിന്നെ എങ്ങനേലും കഴി ക്ക അവിടം ഇവിടിം കൊട്ടാൻ പറ്റൂലല്ലോ. ഉം
അങ്ങനിങ്ങനൊക്കെണ്ട് കഴിക്കും.
അങ്ങള് ഇങ്ങനെ പറയുയ്. ഓൽക്ക് അയിന്റെ ഇത അറിയാഞ്ഞിട്ടാണ് അങ്ങനെ ഇങ്ങനെ നമ്മുക്കൊന്നും ഒന്നും ഉണ്ടാരുന്നില്ല സ് ക്കുളള, പയറും കടലിം കൂട്ടി ചോർന്നീനീന്ന് ഉസ്കൂ
ഉം
കുട്ടിയൾക്ക്പ്പൊ ഉപ്പേരിയായിട്ടും, സോയാബി ആയിട്ടും കഴങ്ങായിറ്റൊ ക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാ ഓൽക്ക് വേണ്ടാത്ത കൂട്ടാണ്ടായിട്ട വേണ്ടാത്ത അറിയ
കടി ഉണ്ടാക്ക്ണ്.
പുട്ടുണ്ടാക്കാനാണെങ്കില് പുട്ട് പൊടി വെച്ചിട്ട് പുട്ട് ഉണ്ടാക്കാം.
ഉം പുട്ടുപൊടി പീടീന്ന് വാങ്ങല. ഇങ്ങള ഇങ്ങനെ അരി ഇതാക്കിയാണ്ട് ഇണ്ടാക്കോ?
ഇല്ല അരി അതൊക്കെ പണിയല്ലേ വറുത്തുണ്ടാക്കാനും
ത്തക്കോ നിക്കോള്ളൂ.
ഈ കയ്യടച്ചില് കാരണേ എനിക്ക് കയ്യടച്ചില് ഇണ്ട്. അത് കാരണം അത് അള ക്കല് നടക്കൂല വറെ പൊടിപ്പിച്ച് കൊണ്ട്‌ര് ആഹ്, വറുത്ത്ട്ക്കണ്ടേ. അതാ പണി എപ്പളേലും പൂതിയവുമ്പോ ഇങ്ങനെ അജ്മിപ്പൊടി വാങ്ങും. ഉം അതന്നെ പ്രശ്നെ ക്കൂൾന്റവിടെ. ഇട്ക്കൂളിന്റെ അവടെ ഈ എടച്ചിണ്ടെ
ഡോക്ടറെ കാണിക്കുമ്പോ മരുന്ന് കുടിക്കുമ്പോ മാറ്ണ്‌ണ്ട്. പിന്നിം തൊടങ്ങാ
ആഹ് പിന്നെ എല്ലാര്തും അതന്നെ പ്രശ്നം
ഞാൻ മര്ന്നോന്നും കൂടുതല് കഴിച്ച് ട്ടില്ലാ. ഒര് പ്രാവശ്യം കൊണ്ട് ആഹ് പേടി ക്കും വയ്യ. അന് എത്രം ണ്ടെങ്കിലേ ക എടുത്ത് കുടിക്ക്യാള്ളൂ
ആഹ് അതെ ഉം നല്ല വേദന ഒണ്ടാങ്കില്ലോ പിന്നെ ന്നറിഞ്ഞ നമ്മക്ക് റെസ്റ്റ് ഇല്ലാഞ്ട്ടണെ കൊറച്ച് റെസ്റ്റ് ഒക്കെ ആവ്മ്പോ ഞമ്മളേ വേദന മാറ്ന്ന്ണ്ടേ. നമ്മക്ക് ഈ റെസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണ് കൂടുതല്. നമ്മള് റെസ്റ്റ് എടുക്കണില്ലല്ല. കുട്ടികളെ നോക്കിട്ടും ആഹ് തിരുമ്പിട്ട് പിന്നെ മിഷീൻ ഇള്ളതോണ്ട് പിന്നെ അത് കൊറച്ച് ലാഭം കിട്ട്
ആഹ് ഞാനും കുക്കായും അടിച്ചിലായിട്ട് വാങ്ങി തന്നത് തന്നെ വി
ഉം എനക്കും അങ്ങനെ തന്നെണ് എനിക്ക് എല്ല്നേ ഇപ്പൊ വാങ്ങിയതാണ് അതിനെ ഞാൻ ഓട്ടോമാറ്റിക്കന്റെ വാങ്ങിയത് തന്നെ അതാണ്. എനിക്ക് സാദാ വാങ്ങാതിരുന്നത് അതാ. ആഹ്. എന്നാലും വല്യ നമ്മുക്ക് പൊതപ്പൊക്കൊക്കെ തിരുമ്പാനെ
ആഹ് അത് തന്നെ. അങ്ങനെ പൊതപ്പും വിരിപ്പും ഇവരുടെ പാന്റി അങ്ങനെയൊള്ള ഇപ്പത്തന്നെ പെറ്റായി ഒള്ളു. ബാക്കിയോള്ളൊക്കെ ഇപ്പൊ കല്ലുമ്മെ തിര്മാൻ പാ
ആഹ് അതെ ഞാൻ ഇപ്പ എല്ലാ ഇതിലെന്നെ ഇടല്. ചെളി ഉള്ളതും പോകും ചെളി പോയില്ലെങ്കി പോവും മാണ്ടാ വെച്ചിട്ട്. കാരണം കൈ ആയിട്ട് ഒന്ന് ഇങ്ങട്ട് തൊടങ്ങ്മ്പോത് കയ്യ് ഇങ്ങട്ട് കടഞ്ഞിട്ട് തീരും. നമ്മള് തൊടക്ക്ണ ട്രാക്ക് തൊടക്കണം ശീലക്കെ കല്ല്മ്മേച്ച് തിര്മിട്ട് കയ്യ് ഇങ്ങട്
ആഹ് അത് തന്നേണ് ഞാ പിന്നെ എന്താ വെച്ചാ മോള് കൊണ്ട്ന്ന് ഒണക്കണം. പിന്നെ താഴത്തന്ന് തിരുമ്പി അത്രേം സാനം മേ
ഞാനും മേലെ ഞാൻ മേലെ പൊ മഴയായിന് ശേഷം പൊറത്തൊന്നും ഇടലില്ല മേലെ ഡൈനിങ് ഹാളിലാണ് സി
കയ്യോണ്ട് പിഴിയാൻ പറ്റാതായി അപ്പ പിന്നെ അങ്ങനെ കയ് റ്റ് എടങ്ങേറായിപ്പ പിന്നെ വാങ്ങിച്ച്.
ക്കലാണ് ഞാന്. ഞാൻ പൊറത്തൊന്നു വിരിക്കലില്ലിപ്പൊ. അവടെ കെടന്ന് മിഷീൻലിട്ട് ഒണക്കി ങ്ങാണ്ട് കിട്ടണത് അല്ലേ. ഒണങ്ങിക്കൊള്ളു വെച്ചിട്ട്
ആഹ് ആഹ് അന്നായിക്കൊട്ടെ അന്നാ
ആഹ് ശെരിന്നാ ഓക്കെന്നാ
ആഹ്